ഓ
അതെ എന്താ പരിവാടി ഒറങ്ങി എയിച്ചോ
റങ്ങിച്ചു എന്താ പരിവാടി വീട്ടിലാണോ ആ കേൾ
അതെ വീട്ടിലാണ് ഞാനിവിടെ ഇങ്ങനെ അതെ കേൾക്കുന്നുണ്ട് ഞാന് വീട്ടിലിങ്ങനെത് തെരക്കിലായിരുന്നു കല്യാണത്തിന്റെ അവളെ കുടുംബക്ക മ്മളെ ഒരു ബന്ധവ്ന്റെ സുഹൃത്തിന്റെ ഒരു കല്യാണക്കായിട്ട് ബന്ധപ്പെട്ട്ങ്ങനെ തെരക്കിലായിരുന്നു അപ്പ അയിന് പ്പ അങ്ങോട്ടും ഇങ്ങട്ടും ഒരു പാച്ചി ത്തിരുവോക്കായിട്ടെ അപ്പ ഡ്രസ്സ് വാങ്ങണം അതിന്റെപ്പൊ പനി ക്ക്പ്പോ വസ്ത്രങ്ങള് പിന്നെപ്പോ വീട്ടില് ഒരുപാട് അലങ്കാര കാര്യ റെഡിക്കാണ്ട് ഭക്ഷണ കാര്യങ്ങള് റെഡിയാക്കാനൊക്കെ ആയി ന്റെ ഒരു തിരക്കിലായിരുന്നു ഇപ്പൊന്ന് കല്യാണം പറയുമ്പ തന്നെ ഒരു വല്ല്യൊരു വല്ല്യൊരു മാമൂലായി മാറി നമ്മക്ക നാട്ടിലൊക്കെ എന്തോ ഒരു അയിന് വേണ്ടി ഒരു മാസം ഒരു രണ്ടു മാസം ആ ഒ അയിന് വേണ്ടിങ്ങനെ ച ടഞ്ഞിരിക്ക അങ്ങ്ട്ട് പോവലും ഇങ്ങ്ട്ട് പോവലും സ്വർണ്ണം വാങ്ങലും പിന്നെപ്പ മറ്റുള്ള ആൾക്കാരെ കാണലും ഭ ഏഹ് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണുന്നു അങ്ങനത്തെ ഒരു വല്യേരു എന്തൊക്കൊ എന്തോരു സംഭവം പോലെ പ്പ അയ്‌ന് കല്യാണൊക്ക മാറി ക്ഷെ എന്തച്ചാൽ മുമ്പൊന്നു ഈ രീതിൽ ഇത്ര ഒന്ന് സംഭവാക്കണ്ട ആവശ്യല്ല്യാന്നു നമുക്കൊരു രു ഒരു രണ്ടാഴ്ച മുമ്പേ ഇതിനത്ത് തയ്യാറെടുപ്പ് ആയ മതി ഇന്നിപ്പോ ഒരു രണ്ടോ മാസം മുമ്പ്ന്നെ എത്ര യോ പൈസ ചെലവാക്കിട്ടാണ് പ്പൊ കല്യാണക്ക നടത്തണെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി പണ്ടൊന്നും ഇത്ര ആട ആഡം രായിട്ട് കല്യാണം നടത്തില്ല പക്ഷെ എന്താന്ന് വെച്ചാൽ ആളുകള് കാണണം നമ്മളെ ആ ഒരു നമ്മളെ നില ആളുകള് അറിയണന്ന് ഉണ്ടാവും പക്ഷെ ഞാൻ എന്ന് വെച്ചാല് ഒരു നിലയ്ക്ക് അംഗീകരിക്കുന്നത് അഥവാ പൈസ ഉള്ളവര് അതിനനുസരിച്ച് ചെയ്തോട്ടെ പക്ഷെ എന്തച്ചാല് ഇതിനെ ഏ സ് ഏ കണ്ടിട്ട് പാവപ്പെട്ട ആളുകര് അനുകരിക്കണ് അവര് അമുക്കറ യാം മറ്റേ വീട്ടുകാര് ഇങ്ങനെ ഉസാറായ് ചെയ്തു പക്ഷേ അവരെടുത്ത് പൈസ ഉണ്ടായിരിക്കും പക്ഷെ ഇവര് ഈ ഒരു കുടുംബത്തിന് ഇതൊരു പൈസ കുറവായിക്കും പക്ഷെ അവര് മറ്റുള്ളവരെ കുടുംബത്തെ കണ്ടിട്ട് നമ്മുക്കും ഇങ്ങനെ ആവണം എന്ന രീതില് വലിയ വലിയ ഏഹ് രീതില് പൈസ ചിലവാക്കിട്ടൊക്കെ കാര്യങ്ങള് ചീയ്യാ അപ്പ ഞമ്മക്കറയ എന്തൊക്കെ നമ്മക്ക് ഇപ്പ സ്വർണത്തിനൊക്കെ എന്തോ വെല ആ ലക്ഷക്ക ഒരു പവന് ഇന്ന് അസ ലക്ഷത്തിന് മേലെണ് അങ്ങനെ ഇത്രേം ഈ മഹർ കാര്യങ്ങള് കൊടുക്കുമ്പോ ലക്ഷ എത്രയോ പവൻ സ്വർണ്ണം കൊടുക്കണ്ട അവസ്ഥക്ക് ഇന്നത്തെ കുടുംബങ്ങൾക്ക് വര്യണ് അപ്പൊ അവരുടെ ഭാ ഭാരിച്ചൊരു ഉത്ത അവര് ഉത്തരവ് ഉത്തരവാദിത്തം ന്ന രീതില് അവരുടെ മാതാപിതാക്കള് അതിന് ഒരുപാട് പൈസ ചെലവഴിക്ക പലരും ഞാനൊക്കെ മ് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രക്ഷിതാക്കള് കടത്തിന്റെ കെണിയിലേക്ക് പോകുന്നൊരു സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥേല് നമ്മുടെ ചുറ്റുപാടില് ഒരുപാട് സംഭവിക്കുന്നുണ്ട്
അത് ഇങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെ കേരള ഇല്ല ആദ്യം മക്കൊക്കെ നമ്മുടെ കല്യാണത്തിന്റെ ലക്ഷ്യന്നുള്ളത് എന്തന്നെ രണ്ട് മനസ്സുകളെ ഒരുമ്മിപ്പി ഏ ഒരുമിപ്പിക്കുക അല്ലാ എന്നിട്ട് രണ്ട് കുടുംബങ്ങളെ ഒരുമിപ്പിക്ക അവരുടെടേല് ഐക്യണ്ടാക്കന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു പ്രധാനമാ കല്യാണം തന്നെ ആദ്യം ഇണ്ടായിരുന്നത് പക്ഷെ ഇപ്പത്തെ കല്യാണങ്ങള് കണ്ടാല് നമുക്കറിയാം കല്യാണത്തിന്റെ ലക്ഷ്യം തന്നെ മാറിന്നുള്ളതാണ് പ്രധാനമായിട്ട് അവരുടെ പ്രൗഢി ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കില് അവരുടെ കയ്യിൽ ഇത്രത്തോളം പണം ഉണ്ടെന്നു ള്ളത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് അല്ലാന്ന്ണ്ടെങ്കില് അവന്റെ ന്റെ കൂട്ടുകാരന്റെ കല്യാണം എത്രത്തോളം ഉഷാറിയാം അപ്പം അതിലേറെ ഉഷാറായിട്ട് എന്റെ കല്യാണം നടത്തണന്നുള്ള രീതിയില് അപ്പ അത്തരത്തിലേക്കുള്ള ചിന്താഗതികളിലേക്ക് നമ്മുടെ നാ ടുകളിലെ യുവാക്കളുടെ നമ്മടെ ഓരോ കുടുംബക്കാരുടെ ചിന്താഗതി മാറിന്നുള്ളതാണ് നമ്മള് നേരത്തെ പറഞ്ഞ പോ തന്നെയാ ത്തൽ എന്തെല്ലാം രീതിലാണ് പണം ചെലവഴിക്കുന്നത് കല്യാണത്തിന് ആദ്യൊരു സേവ് ദ ഡേറ്റ് ഇണ്ടാവ അതിന് മുമ്പ് ഒരു എൻഗേജ്മെന്റ് ഇണ്ടാവും അത് കഴിഞ്ഞട്ടൊരു മുട്ടായി കൊടുക്കൽ ഇണ്ടാവും അത് കഴിഞ്ഞ് നിക്കാഹ് അത് കഴിഞ്ഞ് ക ല്യാണം എത്രത്തോളം പണം ചെലവയിക്കുന്നുണ്ട് അപ്പ ഇതിനൊക്ക അമുക്ക് ഇപ്പ നമുക്കറിയാലോ എൻഗേജ്മെന്റ് നടത്താൻ ത ന്നെ ഒരു ഒ രണ്ടര ലക്ഷത്ത് ഒരു രണ്ടര ലക്ഷത്തോളം രൂപ വരുന്നുണ്ട് കാരണം ഒരു ലക്ഷത്തിന്റെ ഒരു ഐ ഫോണും പിന്നൊരു ലക്ഷത്തിന്റെ ഒരു മിഠായിം കാര്യങ്ങളൊക്ക നടത്തിട്ട് പിന്നെ അതിന് ശേഷം ഭക്ഷണ അപ്പ അതിലേക്കൊക്ക നോ ക്കുമ്പോ നല്ല രീതിയില് പൈസ നമ്മള് ചെലവാക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ മാസം ആസാമിലൊരു കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിരുന്നു അപ്പ അവിടെന്താച്ചാല്ല് കല്ല് വളരെ ലളിതമായ രീതില്ള്ള കല്യാണായിരുന്നു അവരടെ വീടിന്റെ മുറ്റ ത്തൊര് പന്തലുണ്ട് ആ സമയത്തന്നെ ആ ഒരു ദിവസം തന്നെയാണ് അവരുടെ നിക്കാഹ്, എൻഗേജ്മെന്റ്, എല്ലാ കല്യാണ ല്ലാ കാര്യങ്ങളും അതില് വരന്റെ ഭഗത്തുനിന്ന് മുന്നൂറ്റിമ്പത് പേരുണ്ടാവും വധുവിന്റെ ഭഗത്തുനി ഒരു മുന്നൂറ്റിമ്പത് പേരുണ്ടാവുംഅങ്ങനെ മൊത്തത്തി എഴുന്നൂറ് പേരുടെ കല്യാണ് അന്ന് ഞാൻ പങ്കെടുത്തത് നല്ല രീതിയിലുള്ള അവരു ലളിതമായ ഭക്ഷണം സാധാ ചോറും ബീഫ് കറിയും പിന്നെ അവസാനത്തി ഒരു രസം കൂടി ണ്ടാകും അപ്പൊ അത്തരത്തി ന്ന്ട്ട് വളരെ ലളിതമായ രീതിയിലാണ് അവര് കല്യാണങ്ങൾ നടത്തുന്നത് അപ്പം നമ്മുടെ കേരളത്തിന്റെ ഈ പണ്ട് ള്ള കല്യാണ സംസ്കാരത്തിൽ നൽകും അതിൻ്റെ ഒരു പരമ്പരാഗത രീതിയിൽ നിന്നൊക്കെ എത്ര യോ മാറിയിട്ടാണ് ഇപ്പം ള്ളത് നമുക്കോരോ കല്യാണം നടത്താനുള്ള വാഹനങ്ങള് അതുപോലെയുള്ള മണ്ഡപങ്ങള് സ്വന്തം വീട്ടിൽന്നും കല്യാണം നടത്തുന്നത് നമ്മളെ ഇപ്പഴത്തെ യുവാക്കൾക്കൊന്നും താല്പര്യല്ല വലിയ വലിയ മണ്ഡപങ്ങ നടത്താണ് താല്പര്യം അ അത്രത്തോ ളംപണം ചലവഴിച്ചിട്ട് ബാക്കിയുള്ളവരെ കാണിക്കന്നുള്ള ലക്ഷ്യത്തോടെ അവ കല്യാണങ്ങള് ഇപ്പൊ നടത്തി കൊണ്ടിരിക്കുന്നത് ല്ലെ
അതെ ങ്ങള് പറഞ്ഞ കാര്യണ് ഇപ്പൊ ഞങ്ങള് പറഞ്ഞ ഒരു കാര്യ ഒരുപാട് ഘട്ടങ്ങളായിട്ട് കല്യാണം നടക്ക്യ ആദ്യം അത് കാപ്പെ അല്ലെങ്കിൽ ആര് മ്മള് വ പ്രതിശ പ്രതിരുധ വരനെ അല്ലെ വധുവിനെ കാണത് ശ ങ്ങാതിണ്ടോ അതിനൊരുപാട് പൈസലവാകും അത് കഴിഞ്ഞിട്ട് മുട്ടായി കൊട് ക്കാഅങ്ങനത്തെ പരിപാട്യായിട്ട് അതിന് ലക്ഷങ്ങള്പിന്നെ അത് കഴിഞ്ഞ്ട്ട് ങ്ങള്പറഞ്ഞ നിക്കാഹ് കാര്യ നാടത്താൻ അതിന് വേറെ ലക്ഷങ്ങള് ന്നെ കല്യാണങ്ങള് കല്യാ ലാസ്റ്റ് അവസാനായിട്ട് കല്യാണം നടത്താൻ അതിനൊക്ക മൊത്തം നോക്കി കഴിയുബോത്തിന് ഒരു പത്തി ഇരുപത് ലക്ഷത്തിന്റെ അടുത്ത് ചെലവ് വരും കല്യാണത്തിന് പ്രധാനമയിട്ട് വരുന്ന ച്ചാല് പി യ അലങ്കാരത്തിനുള്ള പ്രധാനപ്പെട്ട ഈ മനസ്സിലകുന്ന ചെലവ് വരും വലിയ രീതി വര്ന്ന്ന്ന്നുള്ളാ കാരണം ഇന്ന് പോര വീട്ടിലൊന്നും പൊതുവെ കല്യാണങ്ങൾ നടത്ത കുറവായി പാ പൊതുവേ ക വീട്ടിൽ നടത്തൂല്ല എല്ലാരും ങ്ങള് പറഞ്ഞ പോലെ മഡപം ങ്ങളിലെക്കെ വലിയ വലിയ മണ്ഡപങ്ങളില് അത്യാധുനിക ഒരുപാട് സംവിധാനങ്ങൾ വെച്ചിട്ട് ഇന്ന് ഇപ്പോ ഇത്തരം പാട് ട്ടിപാട് സ്വായി കമ്പനികളൊക്കെ ഇത്തരം മേഖലയിൽ എറങ്ങി ഇത്തരം ഈ കാറ്ററിങ്ങ് ഭക്ഷണ മേഖലയിലേക്കും അതുപോലെ തന്നെ അലങ്കാര മേഖല ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട് അവരുടെ പല കമ്പി ങ്ങ് ട്ത്തും പല രീതിയിലുള്ള വെലയാണ് അപ്പ നമുക്കറിയാഎത്രത്തോളം ആഡംബരമാക്കും വിലം കൂടും പക്ഷെ പിന്നെ അതുപോലെ ഭക്ഷണത്തിന്റെ കാര്യമാണ് പൈസ ണ്ട് കൊടുക്ക നല്ല ഭക്ഷണം വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണ വിഭവങ്ങളൊക്കെ ലഭിക്കും അപ്പോ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന പലരും ഇതൊക്കെ ജീവിതം ഒരിക്കെ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സുന്തരമാക്കി കളയാമെന്നുള്ള രീതിയിലാണ് പലരും ഇങ്ങനെക്കെ വിശാലൊക്കെ നടത്തുന്ന ഷേ ഞാൻ അതിനോടൊക്കെ യോജിക്ക്ണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഇതിനെ അനുകരിച്ചു കൊണ്ട് പാവപ്പെട്ട കുടുംബങ്ങള് ചെയ്യുന്നു അവരും ബുദ്ധിമുട്ടിലാകുന്നു പലപ്പോഴും ഇത് സംഭവിക്ക മക്കളുടെ ഒരു വാശി പോലാണ് ഈ പാവപ്പെ കുടബക്കാരുടെ മാതാപിതാക്കൾ ബുദ്ധിമു ന്നാക്ക അപ്പ ഈ പെൺകുട്ടികളൊക്കെ അവരുടെ മാതാപിത എനിക്കും അവരെ പോലെ കല്യാണം വേ അപ്പൊ അത് കേൾക്കുമ്പോ സ്വാഭാവികമാണ് ആ ഒരു മാതാപിതാക്കു ഇത് ചെയ്യാതിരിക്കാൻ കയ്യൂല കാരണം അവരുടെ ഒരു മ മകളുടെ കല്യാണംമാണ് അപ്പ ആ മകള് പറിണനനുസരിച്ച് കേട്ട് കൊടുക്കേണ്ടിരും പക്ഷെ എന്താച്ച പൈസ ഉണ്ടാവുല പിന്നെ കടമെടുത്തിട്ട് അതിന് വേണ്ടി പിന്നെ പല പ്രവാസികളൊക്കെ ഒരുപാട് അവസ്ഥ ങ്ങക്കറിയോ ഒരുപാട് വർഷക്കാ അപ്പ നാപ്പത് വർഷത്തോളം പ്രവാസ ജീവിം കഴിഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങട്ട് വരും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു കല്യാണ ണ്ട പൈസ മൊത്തം ചെലവാക്കി പോകുക പിന്നെട്ട് ഇവിടെ പാപ്പരവുക അങ്ങനത്തെരു ജീവിതയിട്ട് നമ്മൾ ചുറ്റുപാട് മാറി എന്നാണ് എ
അതെ നിങ്ങള് പറഞ്ഞത് വളരെ ശരിയാണ് ഇത് ഈ കല്യാണങ്ങൾ നടത്തി കൊടുക്ക ക്കെ വേണ്ടിട്ട് ഇതുപോലെയുള്ള കുറേ ഗ്രൂപ്പുകളുണ്ട് നിലവില് ഇവന്റ് ടീംന്ന് പറയും അപ്പൊ അവരെ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് നമ്മുടെ രക്ഷിതാക്കൾ തുന്ഞ്ഞി കൊടുക്കാണ് അപ്പൊ നമുക്ക അറിയപ്പോ ഒരു കല്യാണത്തിന് വാഹനം നമ്മുടെ വരനാണ് അരീതി അത്റങ്ങാനുള്ള വാഹനത്തിന് ഏകദേശം ഒരു ഇവന്റ് ടീമ് ഒരു ടീം അവരെഅവ റോസ് റോയ്സ്ന്ന്ളള അതിന്ഒരു ലക്ഷം എട്ട് ലക്ഷത്തോളമാണ് ആ ഒരു ഒരു ദിവസത്തെ വാടക പറയുന്നത് അത്തരത്തിലൊക്കെ ചെലവഴിച്ചിട്ട് നമ്മുടെ കല്യാണം കൊണ്ട് ആഡംബരത്തിലൊക്കെ ആഡംബരം മാത്രം കൂട്ടാന്ന്ല്ല ലക്ഷ്യത്തിലാണ് ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ എറക്ക്ന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റെ ഒരു സുഹൃത്തുണ്ട് അവന്റെ ഏട്ടത്തിയുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അവന്റെ അച്ഛൻ എന്താക്കി ലോൺ എടുത്തിരുന്നു. പത്ത് ലക്ഷം രൂപറ്റെ ബാങ്കിന്ന് വാടക വായ്പക്കെടുത്തിരുന്നു. അപ്പൊ അത് പ്പ തിരിച്ചടക്കാൻ കഴിയാതെ അദേഹം വീണ്ടും ഗൾഫിൽ പോയി വീണ്ടും അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും ഇനി അവിടെ ചെലവഴി അവസ്ഥയാണ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ രക്ഷിതാക്കൾ വളരെ ബുദ്ധിമുട്ടി കാരണം ഇവർക്കറിയ നമ്മുടെ ഏക മകളാണ് മകളുടെ കല്യാണം നല്ല രീതിയിൽ നടത്തണം എന്നെന്നാണ് അവരുടെ കുടുംബത്തിന്റെക്കെ ആഗ്രഹം ഉണ്ടായിന്നത്. അതുപോലെ മകൾ പറഞ്ഞതെല്ലാം അവർ ഒരുക്കി കൊടുത്തിട്ടാണ് കല്യാണം നടത്തിയതും അപ്പത്തരത്തിൽ നല്ല രീതിയിൽ കടം വരുത്തിട്ടാണ് അവരെ എന്താക്കിയത്, ഇതുപോലുള്ള ആഡംബര കല്യാണങ്ങളൊക്കെ നടത്തിയത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടന്തച്ചാൽ, നമ്മുടെ കേരളത്തിന്റെ ഇപ്പ സംസ്കാരം തന്നെ അതായി മാറി. നമ്മുടെ വരുംതലമുറയ്ക്ക് ഇത് ഭയങ്കര ഒരു അടിയാണ്. കാരണം എന്താച്ചാൽ ഇപ്പതന്നെ പൊന്നിന്റെ വെല ഒരുലക്ഷത്തിന് മേലെയാണ്. അപ്പം വരും തലമുറയ്ക്ക് ഇതുപോലെയുള്ള ഇനി പൊന്നുകൊടുക്കണെങ്കി അഒക്കെ കൊടുക്കണം ന്നുണ്ടെങ്കിൽ അല്ലെങ്കി വധുവിനെ കെട്ടിക്കുമ്പോ ഏ പൊന്ന് വാങ്ങണണ്ടെങ്കിലൊക്കെ നല്ല ചെലവ് വരു ന്ന്ണ്ട്. ഏകദേശം പതിനഞ്ച് പവനാണ് പ്പം മിനിമം ഏഹ് ചുരുങ്ങിയത് നമ്മൾ കൊടുക്ണ അല്ലാ നമ്മുടെ നാട് ൽ കൊടുത്തീര്ന്നത്. അപ്പൊ അത്തരത്തിലേക്കുള്ള ഒരു ആചാരമായി മാറിയപ്പളാണ് നമ്മുടെ നാടുകളിലൊക്കെ ഇത് വളരെ ഒരു പ്രശ്നമായി കാണുന്നത്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, കല്യാണത്തിന് എത്രയോ വിഭവങ്ങളാണ് ഭക്ഷണങ്ങൾ ഉണ്ടാവ. എന്നിട്ടതൊക്കെ അവശിഷ്ടമാക്കി കളയാണ്. ഞാൻ നേരത്തെ ക ആസാമിലൊരു കല്യാണത്തെ പറ്റി സൂചിപ്പിച്ചു. വളരെ ലളിതമായ രീതിയിലുള്ള ഭക്ഷണ രീതിയും അത് അത്രത്തോളം ചെലവ് വരുന്നില്ല, എന്നാലും കല്യാണത്തിന് വന്ന വരെല്ലാം സന്തുഷ്ടരാണെനും. കാരണം അവരുടെ കല്യാണത്തിന്റെ ലക്ഷ്യമാണ് അവരുടെ മെയിൻ നമ്മളെ പോലെയുള്ള ഇ തുപോലെയുള്ള ആഡംബരമായ കല്യാണങ്ങളോ അല്ലെങ്കിൽ, ഇതുപോലെയുള്ള, നമ്മുടെ പ്രൗഢി ജനങ്ങളെ കാണിക്കാ എന്നുള്ളതെല്ലാവരുടെയും ലക്ഷ്യം. അപ്പ അത്തരത്തിലുള്ള കല്യാണങ്ങൾ നമ്മുടെ നാട്ടുകളിലേക്ക് വീണ്ടും, വരണം അല്ലെങ്കിൽ ഇതുവരെയുള്ള സംസ്കാരം ഒന്ന് നിർത്തണം എന്നുള്ളാണ്.
അതെ. അത് ഇങ്ങൾ പറഞ്ഞത് കാര്യം. ഞാനും ഈ അടുത്തായിട്ട് ഒരു പഠനത്തിന്റെ ആവശ്യാർഥം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങ ടെ സഞ്ചരിച്ചിരിന്നു. അപ്പൊ എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ കല്യാണത്തിലേക്ക് എന്നെ ക്ഷണിച്ചു. അപ്പം ഞാനവിടെ പോയപ്പോ. ഞെ ആകെ, അന്തം വിട്ട്, നമ്മ നമ്മള് നമ്മളെ മനസ്സിലൊരു ക്കരു കാഴ്ചപ്പാട് നമ്മളൊരു ഇങ്ങനെണ് കല്യാണം, നമ്മളെ നാട്ടില് കണ്ട് കണ്ട് ശീലിച്ച രീതി, ആ ഒരു ശീലിച്ച് പോയ ഞാന് അവിടെ പോകുമ്പ അന്തം വിടാ, കാരണം അവിടെ ഒന്നുല്ല നമ്മള് അവിടെ ആളുകള്, ഇരിക്കാൻ സൗകര്യംച്ചാല്. അഅ് ഒരു ഭാഗത്ത് ഒരു മറ ഇട്ട് ണ്ടാവും. ആ മറന്റെ അപ്പൊർത്ത് ഇരിക്കാ, ഈ മറന്റെ ഇപ്പർത്ത് ഈ കല്യാണം ആ ഈ പെണ്ണും അല്ലെങ്കിൽ ആണു ഇരിക്കാ.. എന്നിട്ട് അവിടെങ്ങനെ ഓരിങ്ങനെ ഫുൾ അവ്ടങ്ങനെ ഇര് ഇര്ന്ന് കൊട്ക്കാ. അവരെ മുമ്പിൽ എന്തോ ആൾക്കാര്. ന്നു ഒപ്പെട്ക്കും ഫോട്ടോട് ഫോട്ടം സംവിധാനം പോലൂല്ല.. ഞമ്മളെ നാട്ടിലൊക്കെ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയാ ഫുള്ള് ഫോട്ടൊ ഗ്രാഫർമാരേക്കാ രെ.. ഇവിടെ അത്ര സംവിധാനം പോലൂല്ല്യ. ആരെലൊക്കെ വര്ണ്ടേ ഓല് ഓലെ ഫോണ് ൽ ഫോ ട്ടട്ത്ത് പോവാ.. പിന്നെ അകയ്ഞ്ട്ട് ഭക്ഷണം കഴിക്കാ, ഭക്ഷണന്നെ ഇപ്പെന്തേച്ചാല് അവ്ട്ന്ന് എതേലൊക്കെ ഓലെ വീട്ട്ത്തെ അവിടെുംഏന്തേങ്കലൊക്കെ അവ വീട്ടത്തെ ഒരൂ.... ടെസേ എന്തേലൊക്കെ ഇരിക്കാൻള്ള ബെഞ്ചും പിന്നൊരു മേശെക്കെ ഇട്ടിട്ട് അവ് ടെ ഇരിക്കാ... വേറൊന്നൂല്ല്യാ. പിന്നെ ഭക്ഷണത്തിന്റെ വിഷയംമാണെങ്കിലും നമ്മള് വെയിക്ണ വെറും സാ ധാ നമ്മളെ നാട്ടില് കിട്ട്ന്ന ആ ഒരു ഒര് വെറുംഞ്ചോറ് അതാണ് അവിടെ കിട്ടാ, പിന്നെ എന്തേലൊക്കെ എന്തേലും കറി ഏഹ് ബി ബീഫ്. ഫോ ഇറച്ചിയോക്കേരണ്ടാവും. അല്ലാതെ നമ്മള് നമ്മൾ വിചാരിച്ച് നല്ല ബിരിയാണി അടി, അടി ച്ചാൻ വിചാരിച്ച് പോയതേനി. പക്ഷേ അവിടെ അത്തരം ആഡംബരല്ലാ അപ്പോ പിന്നെ ആകെയുള്ളൊരലങ്കാരം പറഞ്ഞാട്ട് മിന്നി ബൾബ് കത്തിച്ചിണ്ടാവും. അങ്ങൻത്തെ കൊർച്ച് ലെയ്റ്റ് ആണ്. അല്ലാതെപ്പോ നമ്മളത്ത്രിം ഓര്ക്ക് വല്യ ബാക്കില് സ്ക്രീന് ലെയ്റ്റ്, പൂ പാറി വരാ അങ്ങൻത്തെ സംവിധാനം ഒന്നൂല്ല്യാ... എത്രത്തോളം സിമ്പിൾ ആയിട്ട് കല്യാണം കാണാ നടത്താ ൻ പറ്റോ അതിന്റെ ഒരു വലിയൊരു ഉദാഹരണാണ് ഞാന്പ്പവ്ടെ കണ്ടത്. അപ്പൊ ആഹ് നോക്കാണേ മ്മളെ നാട്ടിലെ കല്യാണത്തിന്റെ പത്തിൽ ഒന്നിന്റെ അത്രിം ശതമാനം ഒന്നും ഇതിന് പൈസ ചെലവില്ലാന്നാ. അത്രത്തോളം ലളിത മായ രീതിയിലാ കല്യാണം കഴിക്കുന്നത്. അപ്പം ഞാനിങ്ങന അത് ചിന്തിച്ചു പോയി. എന്തുകൊണ്ട് നമുക്ക് ഈ സംവിധാനം കേരളത്തിൽ കൊണ്ടു വന്നുടാ... ആ അതേ അപ്പടി കൊണ്ടുവരണംന്നല്ല, അത്രത്തോളം ചെറിയ രീതിയിൽ കല്യാണൊക്ക ആക്കി കൂടാന്ന്ള്ള അത് പറഞ്ഞ പോലെ പലർക്കും മടിയാണ്. അത് അങ്ങനെ ആക്കിയാ കുടുംബത്തിന്റെ മാനം പോകും. എന്നുള്ള ആ ചിന്തിച്ചിട്ടാ ണ് പലരുംമിത്തരം പരിപാടിക്കന്നെ എറങ്ങാത്തത് കാരണം, നമ്മക്ക് അറിയാ ഒരു കുടുംബത്തിന് അന്തസ് ന്നുള്ളത് അതൊക്കെ വിളിച്ച് പരിപാടി കൂടിയാണ് ഈ കല്യാണങ്ങൾ. അപ്പ അത് എത്രത്തോളം ഉഷാറാക്കാൻ പറ്റോ, അത്രത്തോളം ഉഷാറാക്കാനാണ് ഇതിന്റെ ആളുകൾ ശ്രമിക്കാ എന്നുള്ളതാണ്.
അതെ. അതെ ഇത് ജീവിതത്തിൽ ഒരു തവണ കിട്ടും, ഇങ്ങള് നേരത്തെ പറഞ്ഞപോലെ തല്ലെ. ജീവിതത്തിൽ ഒരു തവണല്ലേ ഇതൊള്ളൂ ആ ഒരു ലക്ഷ്യത്തിലാണ് നമ്മുടെ നാട്ടിലെ യുവാക്കളും, യുവതികളും, വധൂ വരക്ക വരന്മാരെ ഇതുപോലെയുള്ള കല്യാണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആഡംബരമായ രീതിയിലുള്ള കല്യാണങ്ങൾ നടത്തുന്നത്. പക്ഷെ ഇത് നമ്മുളെ നാ കുട്ടികളിലെ ഇപ്പത്തെ സാഹചര്യം ഇത് വളരെ രീതിൽ അതി അതിര് വിട്ടൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുക നമുക്കിത് വരും തലമുറക്കാണ് ഇതൊരു ഭവിഷ്യത്ത് ഇതിന്റെ ഒരു ഭവിഷത്ത് നമുക്ക് കാണാൻ കഴിയുക കാരണം ഇപ്പോഴുള്ള തലമുറക്ക് അവരുടെ അച്ഛനമ്മമാർ പണം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ് പക്ഷെ വരും തലമുറ അവരുടെ യുവാ ക്കൾ അല്ലെങ്കിൽ വധുവരന്മാർ വരന്മാര് തന്നെ നേരിട്ട് ഇതിന് പണം കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും അപ്പൊ അതൊക്കെ വരും തലമുറക്ക് ഇതിന്റെ ഒരു ഭവി്ഷത്ത് നന്നായി അനുഭവപ്പെടും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മറ്റുള്ള നാടുകളിൽ മറ്റുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ കല്യാണ രീതിയാണ് നമ്മുടെ നാട്ടുകളിലേക്ക് തിരിച്ചെത്തേണ്ടതേ പിന്നെ നമ്മുടെ നാട്ടില് പ്രധാനമായിട്ട് കണ്ണൂർ ഭാഗത്തൊക്കെ ഇതുപോലെയുള്ള വേറെ രീതിയിലാണ് കല്ല്യാണ ത്തിന്റെ ഒരു രീതി തന്നെ പ്രധാനമായിട്ടും മരുമക്കത്തായ സംവിധാനമാണല്ലോ അവിടെയുള്ളത് പ്രധാ കല്യാ ണം കഴിഞ്ഞാല് വരന്മാര് വധുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക അപ്പൊ അത്തരത്തിലുള്ള നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം എല്ലാവിധ രീതിയിലും നമ്മള് വൈവിധ്യമാണ് ഇതുപോലുള്ള കല്യാണത്തി ന്റെ രീതിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഭാഷ ജാതി മതം എല്ലാം നമ്മള് വ്യത്യസ്തമായ നമ്മള് വൈവിധ്യമാർ ന്ന നാടാണ് കേരളം എന്നുള്ളത് അപ്പോ ഇതുപോലെയുള്ള നമ്മുടെ മേൽഭാഗത്തേക്കൊക്കെ എത്തുമ്പോൾ മറ്റാചാരങ്ങളാണ് തനതായ ഭാഗത്തേക്കും മറ്റു ആചാരങ്ങളാണ് കല്യാണത്തിന്റെ രീതി വേറെയാണെന്നുള്ളതാണ് അപ്പ നമുക്കിത് കൂടുതൽ ചർച്ച ചെയ്യണ്ടൊരു വിഷയാണ് മറ്റൊരു സമയത്ത് നേരിട്ട് കാണുമ്പളോ അല്ലെങ്കില് മറ്റൊരു സമയത്ത് വിളിക്കുമ്പോളൊക്ക നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാന്ന് പ്രതീക്ഷി ക്കുന്നു ഇപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം
അതെ അവസാനിപ്പിക്കാം ഒരുപാട് സംസാരിക്കാനുള്ള വിഷയാണല്ലോ എന്നാ ശരി
ശരി
ശെരി